ഹലോ ആ
ആ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ
ഓ സുഖായിരിക്കുന്നേ എന്തെക്കെണ്ടു
എന്താ അവിടെ സുഖാണ് കൊയപ്പൊന്നുല്ല
അതെയോ മഴ ണ്ടാ
ഇല്ല ഇന്നു മഴല്ല
അതെല്ലേ
അന്നു വെയിലാണ് അവിടെയോ
നമ്മുക്കും അതെ ഇന്ന് നല്ല ഒരു തെളിച്ചമുണ്ട് എന്നാളുമൊരു മൂടലാ ണെ
ആ ഇന്ന് രാവിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് ആ രാവീലൊക്കെ ചെറുതായിട്ട് മുടലുണ്ടായേനെ ഇപ്പ നല്ല വെയിലാ
അതെല്ലേ
ആ
ഇനി ഇത്ര നേരം വല്യ കൊഴപ്പമില്ലാരുന്നിനിപ്പം വൈകുന്നേരവുമ്പം
ആ ഡ്രസ്സൊക്കെ ഫുൾ ഓണങ്ങി
അതല്ലേ ഞാനതെല്ലാം വാഷിംഗ്‌ മെഷീനിലിട്ട് ഇട്ടൊന്നൊണക്കി കൊണ്ടിടെല്ല
ആ ആ അയിന് പിന്നൊന്നു കാറ്റ് കിട്ടിയാ മതീല്ലോ ഇല്ലേ
ആ അതുമതി അകത്തല്ല പുറത്തെ ഇതുണ്ട് ഷെഡ്ഡുണ്ടേ അപ്പ ആയിലു തന്നെ വിരി ശ്ശേ ഇടല
ആ
പിന്നെ കുട്ട്യോളൊക് എന്ത് പറയുന്നേ
കുട്ടികളെന്താ കൊഴപ്പമൊന്നുമി ല്ലാന്നേ ഇസ്‌കൂളില്ല
ന
പ്പോ പുറത്തുപോയി ഓന്റെ ഉപ്പാന്റെ കൂടെ പുറത്തു പോയിക്കണ്ണ്
അതല്ലേ ഇപ്പൊ ഈ മഴ ആയിക്കഴിഞ്ഞ കൂ കള് സ്കൂളിൽ വിടുമ്പോൾ അസുഖങ്ങളാണ്
അ അതനെ
ഓറോന്ന് തുടങ്ങൂ ഇനിയിപ്പം ഇപ്പനെ ഓരോന് തുടങ്ങിയിട്ടുണ്ടല്ല
ആ ഷിഗെല്ല
ഷിഗെല്ല ആ അതേലെ
വയറിളക്കാൻ മെയിൻ ആയി റ്റ് പറയുനെ വയറിളക്കാൻ ശറതി ഹ്മ്മ് പിന്നെ പുറമേ നിന്നുള്ള ഫുഡും
ആ
എല്ലാം ഉണ്ടല്ലോ
ആ മഴ കാലം ആകുമ്പേ വേറെ അസുഖണ് അഹ് ഫസ്റ്റ് ജലദോഷം ഉണ്ടാവും പിന്നെങ്ങനെ ഓരോന്നുണ്ടാവും
പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്ന് കൂടി കൂടി വരും
ആ
എന്നാ വേറെ എന്തൊക്കെയുണ്ട്
വേറെ എന്തൊക്കെയാണ് പോന്ന് വീട്ടിൽ കൃഷിയക്കുണ്ടോ
ആ നമുക്ക് ഇവിടെ കൃഷിഇണ്ട്
ആഹ് എങ്ങനെ എന്തൊക്കെയ ഉള്ളത് അയിൽ
അതിൽ വാഴ ഇണ്ട് കപ്പ ഇണ്ട് കാപ്പിണ്ട് പിന്നെ അല്ലാ പച്ചക്കറികളും നടുന്നുണ്ട്
അ അപ്പൊ വീട്ടിക് ആവിശ്യ‌യുള്ളക്ക അവീട
വീട്ടിതന്നെണ്ട് അതക്കെ നമ്മളെ തന്നെ നോക്കിയാണ്
അതാണ് നല്ലലെ നമ്മൾ വേഷഎടുക്കാത്ത
അതെ അയിന് ഇപ്പൊ വാങ്ങുന്ന പച്ചക്കറികളോ ഒന്നു നിക്കുന്നില്ലല്ലോ
ആ
അധിക ദിവസം ഒന്നും നിക്കുന്നില്ല
ആ അത് ശരിയാ
ഒരു രണ്ടുമൂന്നു ദിവസം
സെയിൽ ചെയ്യലുണ്ടാ
ആഹ് ഞങ്ങള് കൊടുക്കലുണ്ട്
ഏഹ്
കപ്പയൊക്കെ കൊടുക്കും
ആഹ്
അതന്ന അല്ലാതെ ഈ വേറെ പച്ചക്കറിയൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന നടുന്നേ
ആഹ് ആഹ്
മുളകാണേലും വഴുതന ചീര
ആ അതൊന്നും ഇപ്പ നമുക്ക് പരിസരത്ത് പുറത്തൊന്നു വാങ്ങണ്ടല്ലോ
ആ വാങ്ങണ്ട അപ്പ അതൊക്കെ നമ്മള വീട്ട് വീട്ടാവശ്യത്തിന് തന്നെ
അപ്പൊ കപ്പ കപ് പ്പ അവിടെ പന്നി ശല്യൊന്നും ഉണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല അങ്ങനത്തെ കൊറച്ചു ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമുക്ക് അതിനോടുള്ള ഒരു ശല്യം ഒന്നുമില്ല
ആഹ് അങ്ങനെ ഉണ്ടെങ്കി അതൊന്നു ഉണ്ടാവും ഉണ്ടാവൂല അതാ പറഞ്ഞെ
ആ അങ്ങനെ ഇണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല അത് കൊണ്ട് ചേനയുണ്ട് അല്ല ചേമ്പുണ്ട് ചേനയില്ല. ഇപ്പ ഈ കാലാവസ് ഥൻ്റെയാ തോന്നുന്നു ചേന അങ്ങനെ ണ്ടാവുന്നില്ല.
ആഹ് ആഹ് ഇവടെ കൃഷി എനിക്കിഷ്ടണ് പക്ഷേ സ്ഥലല്ല. ഒരു പട്ടണം പോലെയാണ് ഏകദേശം
അതെല്ലേ അഹ് ആഹ് എവിടെയാ സ്ഥലം
ഞങ്ങള് കൊർച്ച് സ് സിറ്റിയിലാണ്.
അതെയോ അപ്പൊ എ ഞാന് ആ ഒന്നൊന്ന് നട്ട്ണ്ടാക്കാനൊന്നും ഒരു സൗകര്യം ണ്ടാവൂലല്ലേ
തൊടോ പറമ്പായിട്ടില്ല അല്ലാത്ത പ്രശ്നമൊന്നുല്ല മഉം പ്ലാവൊക്കെ ണ്ട്ട്ടാ പ്ലാവൊക്കെണ്ടേ
ആഹ്
ആഹ് അതൊക്കെണ്ട് അത് ചക്കേക്ക ഇഷ് ടം പോലണ്ടാവല്ണ്ട്
അതെയോ
ഉം പിന്നെ ഇന്റെ വീട്ടില്ണ്ട് ഇന്റെ വീട്ടാര് ഗ്രാമപ്രദേശ തന്നെ അവിടെ മാങ്ങി ചക്കിം അങ്ങൻത്തൊക്കെണ്ട് പക്ഷേ അവടെ പന്നി ശ് ല്യം നല്ലോണണ്ട് ഉം അപ്പന്നെ ബാക്കിയുള്ളൊന്നും കുഴിച്ചിടാൻ പറ്റൂല കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒന്നും
ആഹ് ആ പിന്നെ എന്തൊക്കെയാ നടുന്നേ നിങ്ങളെ വീട്ടില്
ഏ
അവിടെ എന്തൊക്കെയാ നട്ന്നേ നമ്മുടെ സ്വന്തം വീട്ടില്
ആ അവടേ അതന്നെ ഉണ്ടായിന്നു പണ്ട് നല്ലോണ്ടായിന്നു ചേന ചേമ്പ് അങ്ങൻത്തെ മധുരക്കിഴങ്ങ് അങ്ങൻതൊക്കെ ഉണ്ടായ്ന്നു അതൊക്കെ നമ്മളെ പ പന്നി ശല്ല്യംണ്ടായ്ട്ട് അവ്ടെ മ്മീം പ്പിഒക്കെ ക്കണ്ടേ
ആ
ആ അപ്പ അവിടെ പന്നി ശല്യം ണ്ടായിട്ട് ഇപ്പോ ഒന്നൂല്ല ഇപ്പ മഞ്ഞ്മഞ്ഞൾ മാത്രമേ ഉള്ളൂ മഞ്ഞളാവുമ്പോ പിന്നെപണിയാക്ക് വണ്ടല്
ആ മഞ്ഞള് നല്ലതാണ് ട്ടോ നമ്മളിങ്ങനെ പച്ചയ്ക്ക് തന്നെ ചെത്തി ഉണക്കി
ആ ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട്
ആ നമ്മുളെ വീട്ടാവശ്യത്തിന്വീട്ടവശ്യത്തിന് ഏറ്റവും നല്ലത് അത
ആ നല്ല പൊടിയല്ലേ
ആ അല്ല പൊടിയായി തന്നെ കിട്ടും
ആ പിന്നെന്താ ഓക്കേണ്ട മ്മളെ മങ്ങിമം മുച്ചിം പ്ലാവ് ഓക്കേണ്ട
അ
അല്ലാത്ത തൊന്നുല്ല
അതല്ലേ മധുരക്കിഴങ്ങ് എന്ത് നല്ലതല്ലേ
ആ നമ്മള് സ്കൂൾ വട്ടു വരുമ്പളെ അതന്നെയിരിക്കും ഇപ്പോ അത് കാണാനില്ല അറിയില്ല എങ്ങനെ യിക്ക് നമ്മള് വാങ്ങി കൊടുന്നതന്നെ എങ്ങെനെ കഴിക്കാ
അതന്നെ യങ്ങനെ ന്നുള്ളത് അവർക്ക് അറിഇല്ല പിന്നെ ഇവിടെങ്ങൾക്ക് ട്ടാറസില് കൃഷി ചെയ്തൂടെ
ട്ടാറസില് ഞാനിപ്പന്ന് പുതിയ വീട് വെക്കുണ്ട് അപ്പൊ അവിടെ കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ ഇണ്ടാക്കണം വിചാരിക്കണണ്ട അ ആ നമ്മളെ വീട്ക ആവിശ്യല്ലത് തക്കാളി ഒരീസം ഒന്ന് കിട്ടിയമതി ട്ടിയപോരെ
അ അതു മതി
തക്കാളി പയർ അങ്ങനതൊക്കെ എനിക്കിഷ്ടമാണ് ഇഞ് അവിടെ ചെന്നിട്ട് നോക്കണന്ന് വിചാരിക്കണണ്ട്
അ ആ
നമ്മളൊറ്റൊക്കെ ക്കെ ആവുമ്പോളേ ഒറ്റക്കൊക്കെ ആവുമ്പോ നമുക്ക് ആകെ കുറച്ച് ച്ചു പോരെ
അതെ അതെ കുറച്ചു മതി ഇവിടെ ഞാൻ തന്നെ അതികം നോക്കൽ
അ ഏ
ജവാവലം ഒക്കെ ഇട്ടുകൊടുത്തു
വളം എന്തോക്കെ ഇടല് വളം
വളം എന്താണ് കാലി വളം ഇട്ടു കൊടുക്കും
ആ
തിന്നല്ലതവ ആ കാലി ണ്ട് ട്ട് അല്ലാത്ത വളം ചെയ്ത് കൊടുക്കും പശു ഉണ്ട് കോഴി ഉണ്ട് ആ ചുരുക്കി പറഞ്ഞാ അങ്ങനെ അധിക സാനം ലങ്ങളൊന്നും നമ്മക്ക് പുറത്തുന്നു വാങ്ങിക്കേണ്ട ആവിശ്യം
ആ അയ്‌ ശരിയ വേസ്റ്റ് ആവുല പാലും അതൊക്കെ ഇണ്ട് ലെ
ആ ഏകദേശം സാനങ്ങളു നമ്മള് വീട്ടിത്തന്നെ ചെ ചെയ്യുന്നുണ്ട് ആ ഞാ വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോ ഇറങ്ങലാ
ഏ
ഉം എല്ലാ പരിപാടിക്കും
ടൈംയില്ലാലോ നമുക്ക് എല്ലാ സൗകര്യം കൂടിയാലും ടൈം കുറവാണെ അതോണ്ടാ ചോയിച്ചേ
പിന്നെ കുഴപ്പല്ല ടൈം കിട്ടലുണ്ട് പിന്നെ വീട്ടിലല്ലാരും സഹായിക്കും അതോണ്ടങ്ങനെ മു ശെരിയാവുന്നുണ്ട് അ മക്കളുണ്ടോ
ആ ചെല കുട്ട്യാൾക്ക് അതൊരു ഇഷ് കയിക്കാരോ നമ്മളങ്ങനെ നല്ലതുവാണ് മക്കളെ പഠിപ്പി
അതെ മോന് ഇതാ ഇഷ്ട്ടം പിന്നെ പശൂന്റെ കാര്യങ്ങള്.
ഏ?
ഉം അവർക്കെന്താവെച്ചാല് ഇങ്ങനെ ചെറിയ പശുണ്ടാവ പശു കുട്ട്
ആ ആ പ ഉം ആ ചെറിയ പശുണ്ടാവില്ലേ? കുട്ടിണ്ടാവുലേറിയ പശൂന്?
അയിന്റ അന്നേരയിനും ഗ്യാപ് ന്നയാൾ ഉം ഉം ഉം